പറോം
ഞാനിപ്പൊ ഉണ്ട്
ആഹ് പിന്നെ എന്തേക്കെയുണ്ട് വിശേഷങ്ങൾ
വിശേഷം മഴയൊക്കെ ഇവിടെ കൊറഞ്ഞിട്ടുണ്ട് അവിടെ എങ്ങനുണ്ട്
ഓ ഇവിടെയാന്നെങ്കി ഇന്നലെ ഒന്നും പറയണ്ടായി ഇന്നലെ പക്കാ മഴയായിരുന്ന് ഇന്ന് കൊഴപ്പവില്ല നല്ല അന്തരീക്ഷം ആഹ് അങ്ങന പഷേ ആ പിന്നാനെങ്കിലേ ഞാനിങ്ങട്ട് സ്‌പോട്സും കാര്യ അങ്ങനെ എന്തെലും കാണുവോ
ആഹ് ഞാൻ കാണാറുണ്ട് ഐ പി എൽ ഇപ്പം കഴിഞ്ഞയല്ലേ ഉള്ളൂ
ആഹ് ആഹാ ഐ പി എല് ഉം അയ് പിന്നെ അല്ലാതെ എന്തെങ്കിലും ഏ കളികളോ അങ്ങനെ എന്തെങ്കിലും
എനിക്ക് കൂടുതല് നമ്മള് കാണുവാണെങ്കി കബഡിയൊക്കെ കാണാൻ ഇഷ്ടവാ
ആഹ് എനിക്കും
അൽ അല്ലാതെ നമ്മളിപ്പോ ടി വിയിലൊക്കെ കാണുവാന്നെങ്കി ഈ പറഞ്ഞാണക്ക് ഐ പി എല്ലിനോട് വലിയ താല്പര്യം ഇല്ല അയിനെക്കാട്ടി ഇഷ്ടം ഇതാ നമ്മുടെ നോർമല് ഇന്ത്യൻ ടീം ഇറങ്ങുന്ന മാച്ച് ഉണ്ടല്ലോ
ആഹ് ഹ ഹ
ആ അതൊക്കെ കാണാൻ ഇഷ്ടവാ പിന്നെ ഫുട്ബോളും ഇരുന്ന് കാണും
ഫുട്ബോൾ ആഹ് വല്ലപ്പോഴും ആഹ്
കഴിഞ്ഞ വർഷത്ത് കഴിഞ്ഞ തവണത്തെക്കണ്ടായിരുന്നൊ
ഏത് നമ്മുടെ റൊണാൾഡോ ഉള്ള സമയത്തോ മെസ്സിയും ഓരൊക്കെള്ള ആമേ ആഹ
ആഹ്
അഹ് ആഹ ആപ്പ
ഫൈനല് വരും എന്നൊക്കെ എ അന്ന് മൊത്തോ ആ അന്ന് മൊത്തോം ഒരു ല്ലേ അല്ലായിരുന്നോ ന്ന് വന്ന് വർക്ക് ഗോളും ഒരേപോലെ വന്നെ പിന്നെ അത് കഴിഞ്ഞപ്പോ പിന്നെ എന്ത് സൂപ്പർ പ്ലേയോ അങ്ങനെ കണ്ടൊക്കെ വന്നായിരുന്നല്ലോ എയിംസ് ഒന്നും വലതായിട്ട് അറിയത്തില്ല എന്നാലും അങ്ങനെ കണ്ടായിരുന്നു
ആഹ പക്ഷെ കാ ഇപ്പൊ കളി കാണുന്നത്ണ്ട് എന്താലും എന്താലോ ലാസ്റ്റ് ആകാംക്ഷയല്ലേ ആര് ജയിക്കും ആര് കൊണ്ടു പോകും കപ്പാർ ന്ന് പറഞ്ഞിട്ട് ആഹ
ഞാൻ അല്ലാതെ ഭയങ്കര ഈ ഓരോ പുള്ളാരൊക്കെ ഭയങ്കര ഫാൻസായിരിക്കും ല്ലേ അങ്ങനൊന്നുംല്ല ജസ്റ്റ് ഇങ്ങനെ കാണും അന്നേരം എൻജോയ് ചെയ്യും ആ മൊ
ഉ പക്ഷെ അതാനിക്ക് അവരെ ഇപ്പൊങ്ങനെ ഈ ഫുട്ബോൾ ഇത് വര് കണ്ട്‌ കളി ഇങ്ങനെ ആസ്വദിക്കുന്ന കൊണ്ട് അവർക്ക് താട്ടീക്ക്ന്ന് പക്ഷെ അവര് ചെലോര് പെട്ടെന്ന് കരഞ്ഞു പോവും അങ്ങനെയൊക്കെണ്ട്
ആഹ എന്നിട്ട് കരുയുന്ന പോട്ടെ വഴക്കിടും ഓരോ ആൾക്കാര്
ആഹ ഓരോരുത്തര അല്ല മറ്റേ ഇതുപോലെയൊക്കെ ഒരു പന്തായം പോലെയൊക്കെ വെച്ചിട്ടെ
ആഹ അതിന്കൊണ്ടന്നും എനിക്കൊര് താല്പര്യല്ല ആഹ നിന്റെ ആൾ തോറ്റു പോകും അങ്ങനെ
അ ആഹ് ആഹ തന്നെ
അതിനോടൊന്നും വല്യ താല്പര്യല്ല അല്ലാതിങ്ങനെ എൻജോയ് ചെയ്യാൻ കാണാൻ ഇഷ്ടോ
ആഹ ആ എനിക്കുതന്നെ എൻ ചെയ്ത് കാണുന്നു പക്ഷെ അതാണങ്കിലും മത്സരാന്നെങ്കിലും ഒരു ഹാരം ആ ജയിക്കും ആ ജയിക്കും അങ്ങനെ ക്ഷെ അതൊക്കെ സെറ്റപ്പാ പിന്നെ വേറെന്തുവാ അപ്പൊ കബഡിയാണെങ്കിഎങ്ങനെ നേ ഇതുപോലെ കളിക്കാനൊക്കെ പോയിട്ടുണ്ടോ
അയ്യോ ഞാൻ അങ്ങന റിസ്ക് ള്ള കളിക്കൊന്നും പോരല്ലേ ഞാൻ ആകപ്പാടെ ഒരു ഷട്ടില് കളിക്കും പിന്നെ ചെസ്സ് കളിക്കാൻ വല്ല്യ ഇഷ്ട എനിക്ക് ചെസ്സ് കളിക്കും ഉം പിന്നെ എന്തോഈ പറഞ്ഞെങ്കിൽ ലുഡോയോ എല്ല ഏണിയും പാമ്പോ അങ്ങനെയൊക്കെ
ആഹഹാ ഉ പക്ഷെ ഇപ്പോത്തെത് ആഹ
അല്ലാതെ വലുതായിട്ടൊന്നും കളിക്കത്തില്ല കബഡിയൊക്കെ ഭയങ്കര റിസ്കല്ലേ
പിന്നെ ഇപ്പ പെൺപുളായി തന്നെ ഉണ്ടല്ലോ ആഹ തന്നെ
ഓരോരുത്തര വലിച്ചിടുന്നതും ഓരോത്തരയും മറിഞ്ഞ് വീഴുന്നത് അതൊക്കെ ക കണ്ടിരിക്കാൻ നല്ല ഇഷ്ട പക്ഷെ ഞാൻ വീഴുന്നെനിക്കിഷ്ടല്ല
എ എ എന്തായാലും ഉ വിഷിയത് ഈലേ ഇറങ്ങിക്കഴിഞ്ഞാലേ മനസിലാകത്തുള്ളൂ കവളി കളൽങ്ക പോലും ഇറങ്ങി അവരെപ്പോ എന്തെക്കെന്ന്റിയോ കയു കാലൊക്കെ മുറിഞ്ഞ വാരിയൊക്കെയ അവര് കളിക്കുന്നത്
ആ അതാ എന്നിട്ട് ആ ഒരു ഡെഡിക്കേഷൻ അതൊരു
ആഹ് പിന്നെ അതാ ആർക്ക പിടിച്ചെതിൻ്റ് പറ്റുവോ
ക്രിക്കറ്റിലാരെയാ ഇഷ്ടം?
എനിക്ക് ഇപ്പഴത്തെയിത് വെച്ച് സഞ്ജുനെ വെച്ച തെപ്പഴത്തെ സിറ്റുവേ സഞ്ജു വാണ് അല്ലാതിപ്പൊ ബാക്കി അ ആ ആഹാ അതേള്ളൂ. ഇപ്പഴത്തിത് വെച്ച് സഞ്ജുവൊള്ളൂ ർച്ചിതായിട്ടുനിക്കുന്നേ. വ ക്കിയെല്ലാ ഇതാ പഴവാ. എവൊ ലാസ്റ്റ് എന്തെരുവെ ട്ടെ. ആ നമ്മെടെ കോഹലി. കോലി മാത്രേള്ളൂന്ന് തോന്നു ലാസ്റ്റ ചിവരെങ്ങനെ ബാക്കിയെല്ലാരുങ്ങ പോയിപ്പ ധോണിയും ഇവരെല്ലാരും പോയപിന്നെ കോഹ്ലിയല്ലേള്ളൂ. അങ്ങനെ കോഹലിയെ നോക്കിയപ്പോ കോഹലിങ്ങെറങ്ങിയപ്പോല്ലാരും. ഇങ്ങനെ എന്ത് പറയാ. രു ഒരു പിന്നെ സഞ്ജുന്റെ ഓട്ടത്ത കന്നായിനി പുതിതാതൈകം വന്ന് കഴിഞ്ഞ് ഓക്കെയാരിക്കും. അതെങ്കി ഉം.
വൈഫവിനെ പറ്റി എന്താഭിപ്രായം?
ഏതാ?
വൈഭവ് സൂര്യവംശി.
ആഹ് അത് ചെലെപ്പെ കൊഴപ്പവില്ല. അല്ല ഞാൻ സത്യത് കളികണ്ട് കൊറെ നാളായി. ഷാനാണെങ്കി. പ്പം ആ ഇപ്പൊരു ജോലിയിലെക്കെങ്ങനെ. പോന്നുണ്ടായി.
ആഹ് ആഹ് പക്ഷെ വൈഭവ് ജസ്റ്റ് ചുമ്മാ ഒന്ന് യു മറ്റേ ഗൂഗിളെയ്ത് നോക്കിയേ. നല്ലേട്ടവ് ഇപ്പത്തന്നെ അവൻ. ഇപ്പം ആൾക്ക് ചെറിയ പ്രായംപ്പ പതിനഞ്ച് പതിനാറ് വയസ്സാവുന്നതേള്ളൂ. ഐ പി എൽ ആള് വെരുന്നൊള്ളൂ. ആഹ് ഐ ഇന്ത്യൻ ക്രിക്കറ്റിലല്ല. ഐ പി എല്ലിൽ ആള് വെരുന്നത് പക്ഷ ഇപ്പത്തന്നെ. ഈ നിസ്സാരിതൊണ്ട് ഒരുപാട് റെക്കോഡ് ബ്രേക്ക് ചെയ്തതാള്. നല്ല കളി എനിക്ക്. വൈഫവ് പ്പ ഇന്ത്യൻ ടീമിലോട്ടൊക്കെ വന്ന് കഴിയുമ്പോഴത്തേ നല്ലേയിരിക്കും. പക്ഷെ അതിന് ഇനി അവന് പതിനെട്ട് വയ സാവണ്ടേ.
തന്നെ അത് ആഹ് അതാ. അല്ലെത് ഉണ്ടെങ്കി പക്ഷെ ഇപ്പഴും കളിക്കുന്നുണ്ടല്ലോ അപ്പം ഉം. അപ്പന്തായാലും ഉം ക്ഷെന്തെയ്ച്ചാല്. സമയെടുക്കെന്ന് തോന്നുന്നല്ലേനി.
ആ ഇപ്പൊ പതിനാറ് വയസ്സെയായിട്ടൊള്ളു.
ആഹ് ഇനിയും കിടപ്പൊണ്ട് വൈസ്.
ആഹ് ഇനീംകെടക്കക വർഷങ്ങള് കെട ക്കുന്നതേള്ളൂ. പക്ഷെ നല്ലെയാ. അവൻ ചുമ്മാ ചിരിച്ചൊണ്ട് റിവ്യൂ ക്കൊനോ കേട്ടോ അവൻ രാജസ്ഥാൻ റോയൽസാ. അവൻ വെരുമ്പഴ്. ഭയങ്കര ആരവവാ. ഭയങ്കര ആരവം. എന്ന് പറഞ്ഞാ ഇവൻ ഓ ഓടിയെടുക്കത്തില്ലേ റൻസ്. ഫുള്ള് ബൗണ്ടറിയാ. അവന്റെ റെക്കോർഡ്. സിക്സിനും ഫോറിനും ഒക്കെയ അവന്റെ ബൗ ബൗണ്ടറി. എനിക്ക് തോന്ന് അവൻ ഏതോയൊരു ക്യാപ്പ് കരസമാക്കിട്ടൊണ്ട് ഐ പി എലിൽ. എനിക്ക് ഐ പി ടെ ലാസ്റ്റക്കൊയായപ്പതേക്ക് പനി കേറി. പനിയാതോണ്ട് ഞാന് കണ്ടില്ല.
ഓ അങ്ങെനെ ആഹ് ഹാ.
ഇന്നിപ്പ പി എസ് സിക്ക് നോക്കുന്നോണ്ട് അതെന്തായാലും വേണ്ടി വരും. അതിന് ആ അവെര് ഏത് ക്യാപാനി ചോദിക്കുന്നേന്ന് നമ്മുക്കറിയാൻ പാടില്ല. ഓൾറെഡി പി എസ് സിക്കാരിപ്പോ സൂര്യവംശിയുടെ ആ ആ. ആ സൂര്യവംശിയുടെ ക്വസ്റ്റ്യൻ സൊക്കെ വെരുന്നൊണ്ട്.
ആഹ് തന്നെ തന്നെ തന്നെ.
കഴിഞ്ഞ ഐ പി എല് കഴിഞ്ഞപ്പ വന്നാരുന്നു.
ആഹ് ആഹ് ഹാ
അവൻ ഓൾറെഡി ഇപ്പം മൂന്നാല് ഇത് ബ്രേക്ക കൂടെ ചെയ്ത കൊണ്ട് റെക്കോഡ്സ് ബ്രേക്ക് ചെയ്തെന്ന് ഉറപ്പ്
മ് തന്നെ തന്നെ തന്നെ ഇപ്പ എന്തായാലും മ് പിന്നെ ഈ ഇടക്ക് ഇപ്പം ആ നിങ്ങൾക്ക് പണ്ട് എന്താ കൂടുതൽ ഇഷ്ടപ്പെടുന്ന കളി മറ്റേ ഇതൊക്കെല്യോ നിങ്ങക്ക് അറിയാായിരിക്കും മറ്റേ ഇപ്പ കാണുന്നില്ലെള്ളൂ പണ്ടെ മറ്റേ കല്ലുകളിയും അല്ലെ കല്ലുകളളിയും സാറ്റ്കളിയും അങ്ങനെ അല്ലേ
സാറ്റ് അതിന് പിന്നെ പ്രായമ ഇില്ലല്ലോ നമുക്ക് ഓടാനും ഒളിക്കാനും മനസ്സുണ്ടെങ്കിൽ ഏത് പ്രായത്തിലും കള
തന്നെ
നല്ലയാ പക്ഷെ എന്താറിയാമോ പണ്ട് നമ്മൾക്ക ഇങ്ങനെ നമക്കിങ്ങനെ പേടിയൊന്നും ഇല്ല ഏത് കാട്ടിലും മുക്കിലും മൂലേലും നമ്മള് ഒളിക്കും പക്ഷെ ഇപ്പോ ഈടക് ഒരു സമയത്ത് മൊത്തം പാമ്പല്ലായിരുന്നോ അതിനു ശേഷം
ആ തന്നെ തന്നെ തന്നെ ശരിയാ
ഒരു സ്ഥലത്ത് ചെന്നിരുന്നാൽ തന്നെ നമുക്കങ്ങ് പേടി വരും എന്തിനാ ഇപ്പൊ ജസ്റ്റ് വെള്ളത്തിൽ നോക്കിയാൽ പോലും നമുക്ക് പേടിയാ അയ്യോതിനകത്ത്ന്ന് വല്ല പാമ്പുകളും ഇറങ്ങിവന്ന് കടിക്കുവോ
ഉണ്ടായിരുന്നോ ഒരു ഒഴുകുന്ന വെള്ളത്തിന്റെ ശൈഖകൾ എങ്ങനെ എന്തോ എത്തിപ്പിക്കുന്ന സമയത്ത് ത്ത് ഈ വെള്ളത്തിനന് മേള ഒരു ചെറിയ ഇടുക്ക പോലുണ്ട് ആ ഇടുക്കിയത് ഒരു പാമ്പ് വന്ന് ഇങ്ങെ കൊത്തി
ആ
ആ അതിങ്ങനെ ഫ്രണ്ട്സ് ഇപ്പറത്ത നിന്ന് പുള്ളിയുടെ റീൽസ് എടുത്തോണ്ടിരിക്കുവായിരന്നു
ഓ ആ ആ
പക്ഷെ നമ്മുടെ ഇവിടെങ്ങും അല്ലകെട്ടോ ഇന്ത്യക്കകത്തൊന്നും അല്ല ഇന്ത്ക്ക് വെളിയിലാ സംഭവം
ആഹ അതെന്താ സംഭവം
ങ് അത് സംഭവിക്കുന്ന വെള്ളം ഒഴുകുവ അപ്പം ഒരു പുള്ളിയാണെങ്കി അയിന്റെ ഒരു ഇടുക്കിലോട്ട് കേറി ഇുന്നുകൊണ്ട് ഇങ്ങനെ ഇടുക്കിൻന്റെ അവിടെ ഇങ്ങനെ ചാടി എന്തോ പറിക്കോ എന്തോ എടുക്കോണ്ട് ചെയ്യുവാ
ആഹ
അപ്പൊ ഈ വെള്ളത്തിന്റെ സൈഡ് ഇങ്ങനെ കേട്ട് പോലെവരത്തിലെ ആ ത്തിന്റെ ഇടേന്ന് ഒരു പാമ്പ് ഇങ്ങനെ വന്ന് അയാളെ ഇങ്ങനെ കൊത്തും പക്ഷെ ഇത് കടി ഏകത്തൊന്നും ഇല്ല അപ്പോഴത്തന്നെ ഇയാള വിട്ടിട്ടോടും കറക് ആയിട്ട് ഈ ഫ്രൺണ്ട്സ്‌ ക്യാപ്ചർ ചെയ്യും
ഓ ആഹ ഹഹ ഇത് കൊള്ളാം പരിപാടി ഏ
അങ്ങനെ ഇറങ്ങിയതിന് ശേഷം ആ നമുക്ക് അങ്ങനത്തെ ഒരു പേടിയാ ഇപ്പൊ എന്താന്നോ എന്തോ പണ്ട് നമ്മൾ ചെറിയ പ്രായത്ത് നമുക്ക് ഇങ്ങനൊരു പേടിയൊന്നും ഇല്ലായിരുന്നു എല്ലാ മരത്തിന്റെ മൂട്ടിൽ പോയി കളിക്കൊ എല്ലാ പോയി പറക്കും അങ്ങനെയൊക്കെ അത് രസല്ലായിരുന്നോ
പിന്നെ അക്കൊരു കാ രസം എന്നാലും ഇപ്പോഴും അയ്രീതിയിൽ അവിടെ കളിക്കുന്ന ആയ്ലും ഉണ്ട എന്നാലും ആ ഇപ്പോഴും പ്രായ ഇത ഇല്ലെങ്കിലും
അയിന്റെടക്കെയോ ഇപ്പൊ പട്ടിയം പേടിക്കണം എല്ലരും അയ്യത്ത പോവന്നേ പണ്ട് അങ്ങനെ ഒന്നും പേടിക്കേണ്ട ഇപ്പം വീട്ടിലെ പട്ടിയ മാത്ര റോഡിക്കൂടെ പോവുന്ന പട്ടി ആയിരിക്കും ചിലപ്പോ
ആഹ ഉറപ്പല്ലേ മ് ഞാന ആദ്യം ആ ഞങ്ങളാണെങ്കി ഇപ്പം ഞാനിപ്പം ക്രിക്കറ്റ് കൊറെേ നാളായി ഞങ്ങള അ മ്മക്ക് ഗ്രൗണ്ട ഒക്കെ ഉണ്ടായി അവിടെ ഞങ്ങൾ എന്നും ഇത് വെച്ച് ജോലി കഴിഞ്ഞാൽ ക്രിക്കറ്റ് കളിക്കുായിരുന്നു ഇപ്പം അത് ഒരു റബ്ബർ തോട്ടത്തിന്റെ അകത്തായിരുന്നു ഇപ്പ റബ്ബർ ഇതൊക്കെ അടച്ച് എല്ലാം റബ്ബറൊക്കെ പൊളിച്ചു മാറ്റി മോ മര മുറിച്ച് കളഞ് ആ അവ്ടെങ്ങന ആ് അവിടെ മൊത്ത മണ്ണാക്കി
അങ്ങനെ ആക്കില്ലേ
ഉം ഉം അല്ലെങ്കിൽ ഞമ്മള വിടെ പണ്ട് കളിക്കുന്നടെ സൂപ്പറായ്രുന്നു സൂപർ ഒരു ഏരിയായിൽ ഞങ്ങൾ എല്ലരും ഒത്തുകൂടി അങ്ങനെ
ഇനി എന്താ പറയുന്നെ കൊറെ ഗ്രൗണ്ട് ഒക്കെ ഒക്കെ പറയുമ്പഴത്തേന് പിള്ളാരൊക്കെ ഇറങ്ങുമായിരിക്കും
ആഹ തന്നെ ഇപ്പ ഗ്രൗണ്ട്ന്ന് പറയാൻ പോലും പലരും ഗൗണ്ട്ന്ന് പറഞ്ഞിട്ട് പൈസ കൊടുത്താണ് ഇത് ചെയ്യുന്നത്
ആ കൂടുതൽ ഇപ്പൊ ടറഫിൽ പോയി
ഓ തന്നെ തന്നെ ടറഫി പോയിട്ട് കളിക്കുന്ന പിള്ളോരാ അതാ വിഷയം പണ്ട് നാട്ടിൻപുറത്ത് കളിക്കുന്നെ അതായിരുന്നു സെറ്റപ്പ് അല്ലേ
ആ അതൊരു സുഖ നമ്മുക്കും റോഡിൽന്ന് എൻജോയ് ചെയ്യാ നല്ലല്ലേ
പിന്നെ അതൊക്കെയ ആയിരുന്നു സത്യമ്പറഞ്ഞാ രസം ഇപ്പൊ ഒരു ആഹ ഇപ്പൊ പണ്ടത്തെരു മൂട് ഇതൊക്കെ പോയില്ലേ
കറക്കൊക്കെ നല്ലതായി എന്നാലും ഇപ്പഞ്ഞ നാട്ടുംപോർത്തു ത്തെ ആൾക്കാരും ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ നന്നായിട്ട്ത് കൊറഞ്ഞു ആൾക്കർ തമ്മി വല്യ സംസാരോന്നുല്ല
ആഹ
അങ്ങനത്തെ പണ്ട് പിന്നെ കളിക്കാൻ പോകുമ്പം കൊറെ കൂട്ടുകാരെക്കെ കിട്ടും കോമ്പറ്റീഷനൊക്കെ പോകുമ്പഴത്തേന് വേറെ കൂട്ടാരെ വിളിച്ചിട്ട് പോയതൊക്കെ നല്ലല്ലായിരുന്നോ
പിന്നെ സൂപ്പറല്ലായിരുന്നോ
മാളു ആ ദാ വിളിക്കുന്നെ ദാ